നമസ്കാരം കേക്കുണ്ടോ?
ആ കേക്കണ്ട്. ആ നല്ല വിശേഷം സുഖായിരിക്കണു.
എന്താ ചെയ്യണ്.
ഏ
എന്താ ചെയ്യണ്?
ഞാന് ഇപ്പ എന്താ ഇവിടെ കുട്ടിനെ ഉറക്കി ഇരിക്കാ.
ഏ ചെറിയ കുട്ടിയാണോ?
ആ ചെറിയ കുട്ടിയാ.
ഏ ശരി പണിയൊക്കെ ഒരി ആ ഫുഡ് കഴിച്ചേ ഇന്നിപ്പ നേരത്തെ ആയി അതൊണ്ട് നേരത്തെ തന്നെ ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചു.
ഫുഡ് കഴിച്ചാ ആ
നിങ്ങള് കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല. ഫുഡൊക്കെ റെഡി തന്നെയാണ് കഴിച്ചിട്ടില്ല. മോന് ഉറക്കീട്ട്.
ക്കാഷൂലെ ഇന്നെന്താ സ്പെഷ്യല് വല്ലതൂണ്ടോ?
ഇല്ല. സ്പെഷ്യൽ ആയിട്ടൊന്നുംല്ല സാധാ കറീം മീനും.
ആ ആ ആ അ ശരി ആ ഇന്ന്ക്ക് ഇന്ന്ൻക്കി ചക്കക്കുരു കറി മീൻ വർത്തത്.
ആ അതുശരി എന്താ വേറെ എന്തെങ്കിലും ചെയ്യണുണ്ടോ?
ഇല്ലല്ലെ. ആ ആ ആദ്യക്കെ ചെയ്തിരുന്നു പിന്നെ മക്കളായി അവരെ നോക്കണ പണിയായി. പിന്നെ ഒന്നിനും എറങ്ങീല ആ അത് വല്ല്യ ജോലിയാ ഏ മൂന്ന് മക്കള്ണ്ട് അപ്പൊ അവരെങ്ങനെ
ആ ശരി.
ന്ന് ആ ആ ഒക്കെ സ്‌കൂളി പോയി ആ ഒക്കെ സ്‌കൂളി പോയി ഇപ്പ ഞാനങ്ങനെ വെറുതെങ്ങനെ പണിയൊക്കെ കഴിഞ്ഞപ്പളേയ് ഇങ്ങനെ വിളിക്കാച്ചു ആ പിന്നയിപ്പോ ഒരാളെ മൂന്നണി ആകുമ്പോ കൊണ്ട് രാൻ പോണം ചെറ്ത് യു കെ ജിയിലാണ് അംഗനവാടി അല്ല ആ ആ വീടിന്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കണം ഞാൻ നടന്നാ പോവല് വണ്ടി ഇക്ക് പോണ രണ്ട് കുട്ടികളുണ്ട് അത് കുറച്ച് ആണ്ട് പോണം
വണ്ടിക്ക്‌ ആവുമ്പോളല്ലേ അല്ലെ ആ അല്ലെങ്കി പിന്നെ പോയി കൊണ്ടുവരണല്ലോ നടന്നിട്ട് ആവുമ്പോ പിന്നെ എടുത്താകുമ്പോ പിന്നെ വണ്ടിക്ക്‌ ആക്കേണ്ട ആവശ്യംഒന്നും ഇല്ല
അല്ലല്ല അത് ഞാൻ എന്തായാലും ഞാൻ വെറുതെങ്ങനെ ഇരി ക്യാല അപ്പൊ പിന്നെ നടക്ക്‌ണത് നല്ലതല്ലേ ച്ചിട്ടേയ് എപ്പളും ഇങ്ങനെ വീട്ടിലിരുന്നാൽ ശരിയാവിലല്ലോ അപ്പൊ പിന്നെ നടക്ക്‌ണത് രണ്ട് നേരം നടക്കും
ആ ആ എക്സസൈസ് ആവും ഒര് അല്ലെ ഒരു വർകൗട്ട് ആവും പറയാ
ആ തന്നെ അപ്പൊ ഞാൻ പിന്നെ വണ്ടിയൊന്നും ഏൽപ്പിച്ചില്ല നടക്കണത് നല്ലേച്ചിട്ട് ആ കൊറച്ച് തടില്യ ആളാണേ അപ്പൊ പിന്നെ ഏട്ടൻ പറഞ്ഞുവന്ന വണ്ടി ആ അപ്പൊ ഏട്ടൻ പറഞ്ഞു നൊ ഇയ്യ് എന്താ പോ വണ്ടിക്ക് ഒന്നും ഏൽപ്പിക്കേണ്ട ഇയ്യെന്നെ കയ്യ് കയ്യ്ണ രീതിക്ക് നടന്ന് പോയ്ക്കോ പറഞ്ഞു അപ്പ പിന്നെ ആ
വണ്ടി തന്നെ പോണം നമുക്ക് പിന്നെ നടന്ന് കൊണ്ടാക്കാൻ പറ്റും പറ്റിയ സ്ഥലം ഒന്നൊല്ല വണ്ടിക്ക് കൊറച്ച് ആണ്ട് പോണം വണ്ടിക്ക് തന്നെ പോണം ആ അപ്പൊ പിന്നെ എട്ത്തൊക്കെ ആണെങ്കി ഇങ്ങനെ ആയിക്കോട്ടെ കായിരുന്നു ഇഷ്ടാണ് അങ്ങനെ കൊണ്ടയാക്കണോനും കൊണ്ട് കൊണ്ട് വര്നൊക്കെ ഇഷ്ടാണ് അപ്പൊ പിന്നെ എട്ത് അല്ലാത്തോണ്ടാണ്
ആ ആ ആയിശരി കുട്ടികള് എന്താന്നിട്ട് ചെയ്യ്ണെ
കുട്ടികള് ഒരാള് പിന്നെ നയൻത്തിലാണ് മറ്റൊര് ഒരാള് ഞങ്ങള് ദർസിലാക്കിക്ണു ഒരാള് ഇവിടെ ചെറിയ ആള് ഇപ്പൊ ഇവിടെ സ്കൂളിൽ പോണു
ആ ആ ശരി അവിടെ അടുത്താവുംലേ
ആ ആ അട്ത്ത് വ കൊറച്ചൊക്കെ പോണം ഒക്കെ വണ്ടിയന്നെ
ആ ആ അയ് ശരി നീ എപ്പ് ആ ആ ഇനി എപ്പളാ ഫുഡ് കഴിക്ക എപ്പളാ
കൊറച്ച് കഴിയും ഞാപ്പ നേർത്തെ ചായ ഇതൊക്കെ കഴി ചായയുടെ കടിയൊക്കെ ഉണ്ടായിരുന്നൊക്കെ കഴിച്ചു ഇനി ഒന്ന് വെച്ച് ഇപായി വന്നി ട്ട് വാണം
ആ ആ ഇന്നെന്താ രാവിലെ കഴിക്കാന്
ഏ അപ്പം കടലക്കറി ആ അങ്ങനെ ഉണ്ടാക്കീട്ട് ആ ആ കലക്കിയിട്ട് ആ കലക്കി പാർന്നത് ആ മറ്റേതിന് ദോശാന്ന് പറയും ആ അരച്ച വെച്ചേന് ദോശ ദോശ പറയും പുളി ദോശ അങ്ങനെ പറയും ദോശ പുളിദോശ
ചെലോര് സിർസിറപ്പം ന്നൊക്കെ പറയും ഏ സിർ
ങ്ങിനാവും ആ പൊടി കലക്കിയിട്ട് നമ്മൾ പാര്ണീന് ഇവിടെ അപ്പം പറയും ആ പി പിന്നെ എന്താ പറയാ നമ്മള് ഉഴുന്ന് ഇട്ടിട്ട്
ആ ഉഴുന്ന് ദോശ
ദോശ അങ്ങനെ പറിം പിന്നെ ഉഴുന്ന് ഇടാ നമ്മള് മറ്റേ അരി വെള്ളത്തില് ഇട്ടിട്ട് വെള്ളപ്പം ണ്ടാക്കും ല്ലോ വെള്ള പാ തേങ്ങാപ്പാൽ ചോറ് കൂട്ടിട്ട് തേങ്ങയും ചോറൊക്കെ കൂട്ടിയിട്ട് വെള്ളപ്പം ഉണ്ടാക്കും ആഹ് പിന്നെ അല്ലെങ്കി ഓട്ടട അതൊക്കെ അരി അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും.
ആഹ് ഞാൻ വെള്ളപ്പം എങ്ങനെയാ അറിയോ ഉണ്ടാക്കാറ് നമ്മള് കിടക്കാൻ നേര ത്ത് പച്ചരി തേങ്ങയും ഈസ്റ്റും പഞ്ചസാരിയും, ഒക്കെ ഇട്ടിട്ട് വെക്ക്‌ അല്ല അരച്ച് വെക്ക്ണില്ല ഒക്കെ അങ്ങനെ ഇടും അരീല് പച്ചരിയില് തേങ്ങയും ഈസ്റ്റും പഞ്ച സാരി ഇട്ടിട്ട് അങ്ങനെ വെള്ളൊക്കെ ഒരു കണക്കാക്കി വെ വച്ചിട്ട് എന്നിട്ട് രാവിലെ എണീറ്റ് നമ്മള് അത് അരക്കും. ഏലക്കായും ചേർത്ത് അരക്കും ഈ കുട്ടിയക്കൊക്കെ മധുരം നല്ല ഇഷ്ടാണ്. അപ്പൊ പിന്നെ മതി പഞ്ചസാര കുറച്ച് അധികം ഇടും. ആഹ് അപ്പൊ അ ഇപ്പം എന്താന്നറിയോ ഇതിന് പിന്നെ കറീന്റെ ആവശ്യമില്ല പിന്നെ കുട്ടികൾക്ക് ആഹ് അത് പിന്നെ ഇങ്ങനെ
വേണം കഴിക്കണെങ്കി ആഹ്
ആദ്യക്കെയെന്ന് പറഞ്ഞാല് ആഹ് ആഹ് അത് വേണമല്ലേ ആദ്യൊക്കെന്ന് ഞാൻ പ ആദ്യം ഞാന് ഈ കപ്പി കാച്ചീറ്റ് അങ്ങനെയൊക്കെയാരുന്നു ആഹ് ഈ ഇപ്പൊ ഞാന് ഒരു ഫോണിൽ കണ്ടിട്ട് ഇങ്ങനെ ഒരു എളുപ്പപ്പണിയാണ്ന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഉ ണ്ടാക്കാൻ തുടങ്ങി രാത്രി തന്നെ ഒക്കെ ഒന്നിച്ച്
ഒന്നിച്ചു മറ്റേത് ഞങ്ങൾ ഇവിടെ രാവിലെ വെള്ളത്തിലിട്ട് വെക്കും. രാവിലെ ഒരു ആഹ് പതിനൊന്നര പന്ത്രണ്ട് ആ സമയത്തൊക്കെ. എന്നിട്ട് വൈകുന്നേരം അരച്ച് വെക്കും ഒര് ആറര ഏഴ് മണിയുടെ ഉള്ളിൽ ആ ടൈമിൽ അര അരച്ച് വെയ്ക്കും എന്നിട്ട് രാവിലെ അതെടു ചെയ്യുക ഈസ്റ്റ് കൂട്ടൂല പഞ്ചസാ ആഹ് ആഹ് പൊങ്ങും ഈസ്റ്റ് കൂട്ടാതെ തന്നെ പൊങ്ങും വെള്ളേപ്പത്തിന് തേങ്ങ തേങ്ങ ചോറ് അരിയുടെ ഒപ്പം എടു ക്കണം അത് രണ്ടും അരിയുടെ ഒപ്പം എടുക്കുക തേങ്ങയും ചോറും എന്നിട്ട് ഈസ്റ്റ് അപ്പം ഈ സ്റ്റ് കൂട്ടണം എന്നില്ല എന്നിട്ട് പഞ്ചസാരയും ഉപ്പും കൂട്ടീയിട്ട് നമ്മള് അരച്ച് വെച്ചോക്കാം രാവിലേക്ക്‌ ഒന്ന് പൊന്തും
ആഹ് ഇവിടെ ഇന്റെ അമ്മയൊക്കെ ഇങ്ങനെ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോ അമ്മേന്റെയൊക്കെ കാണാം നിറഞ്ഞ് പൊങ്ങി
പൊങ്ങിപ്പോവേ അയില് ഈസ്റ്റും ഒന്നും കൂട്ടണ്ടാ അതൊക്കെ ഞങ്ങളും കൂ ഇല്ലല്ലോ ഉഴുന്ന് അരി അത് ഓരോരുത്തര് ചിലവർക്ക് ശരിയാവും ഇവിടെ അങ്ങനെയല്ല അരിടെ ഒ ഒപ്പം എടുക്കണത്ര നമ്മള് ഉഴുന്നൊക്കെ ഇനി ഒപ്പല്ലെങ്കിലും ഒപ്പം എത്താൻ തരത്തില് വേ ണം ഉഴുന്ന് കൊറച്ചൊക്കെ ഉഴുന്നായാല് പൊന്തൂല അരിയുടെ ഒപ്പം നെ അത് അരിയുടെ ഒപ്പെത്താൻ തരത്തില് ഇനി ഇരുന്നാഴി അരിയൊക്കെ നമ്മള് എടുത്താല്
ഫോണില് കേട്ടിട്ട് ഞാൻ അങ്ങനെ ഉഴുന്ന് നല്ലോ എടുത്തു പക്ഷെ ഇവിടെ പൊ അങ്ങനെ പൊങ്ങിയിട്ടില്ല ചെറുതായിട്ടൊക്കെ പൊങ്ങും
അങ്ങനെ രണ്ട് ഗ്ലാസ്സ് അരിയാണെങ്കില് ഒര് ഒ ഒരു ഒരു ഗ്ലാസ് ഉഴുന്നെങ്കിലും അയ്ക്ക്‌ ഇടുക അയ്ക്ക്‌ ഒര് ഒപ്പം തരത്തില് ആഹ് പിന്നേര് ലേശ് ചോറോട്ടാര ച്ച് നമ്മള് ചോറ് കൂട്ടുമ്പൊളോ ഉഴുന്നു കൂട്ടാത്ത ചോറോ
അല്ല ഉഴുന്ന് കു ഉഴുന്ന് ഇട്ടിട്ട് പിന്നെ ചോറ്
ചോറ് ആഹ് ഒരു ചോറ് നമ്മള് തോനെ ഒന്നും ഇടണ്ട ഒരു ഒരു ഒരു കൈയില് ഒരു കൈയിലോ ഒന്നര കൈയിലോ ഒക്കെ മതി
ആഹ് ചോറ് നല്ലോണം ചേർക്കുമ്പോ പൊങ്ങുണ്ടാവൂലല്ലേ
ചോറ് നല്ലോം ചേർത്ത പൊങ്ങൂ അതിങ്ങനെ ഒരു പത് പത് ഒരിതായിട്ട് കെട്ക്കും ഇങ്ങനെ എന്താ പറയാ നല്ല സോ നല്ല സോഫ് ഇങ്ങനെ ശെരിയാവാതോട്ടിപിടിച്ചും കോണ്ട് ദോശക്കല്ലിൽ ഒട്ടിട്ടാവും നേരെ തിരിച്ച് നമു ഇങ്ങനെ ആക്കണെങ്കിൽ ഒരു കുഴപ്പുല്ല പിന്നെ അത്യാവശ്യം എന്തിയ്യ അ അത്യാവശ്യം നേർത്തെ ഇട്ടെക്ക വെള്ളത്തില് ആ നല്ലൊം കൊരയാനും പറ്റൂല അപ്പൊ പിന്നെ അയിനങ്ങനല്ല നല്ല നൈസ് ായിട്ട് അരച്ചെടുക്കാനും പറ്റൂല
കുറച്ച് തരിവേണലേ ആ ആഹ് ഉഴുന്നും ഉഴുന്നും അങ്ങൻ തന്നെല്ലേ കുറച്ചു തരിവാണ്ടേ ചെറിയ തരീൽ ലേ
ചെറ്യേ തരീല് അരക്കണം പിന്നെ എന്തിയ്യാ എന്താ ലേശം ഉലുവട ഈ അരി കരക്കണേ അയിന്റെ ആ ഒരു സ്മെല്ല് കിട്ട്ന്ന നല്ല നമുക്ക്
അതും ചെലോര് പറയും അതും പൊന്താനത് ഇടുംന്ന് പറയും
ആഹ ഉലുവ രണ്ട് ല ലേശട ലേശ പറ്റുള്ളൂ ഉലുവ അധികാവാൻ പറ്റൂല അപ്പൊരു
ണ്ട് ട്ടോ ചെലേ ഭാത്തൊക്കെ ഉഴ്ന്ന് ഉലുവടാത്ത ആളുകള്ണ്ട് ഇക്ക് തോന്നണു ഉലുവട്ടാലാണ് കുറച്ചുകൂടെ ടേസ്റ്റ്
ടേസ്റ്റ് ഇണ്ട് അത്ണ്ട് ഏറെ രണ്ട് മൂന്നാല് ഇങ്ങനെ കൊറച്ച് ഒരു സ്പൂണൊന്നും ഇല്ല രണ്ട മൂന്നാല് മണി ഒരു ച ഒരു മണത്തിന് ന്ന് പറീല്ലെ നമ്മള് അങ്ങനെ പറ്റുള്ളൂ
ആ ഏത് കറിയാണ് ദോശക്ക് നല്ല രസംല്ല കറി ഏതാണ്
ഏത്ക്ക് ദോശേക്കോ ദോശക്ക് ഇവിടെ ഞങ്ങള് ചട്ട്ണി ഇണ്ടാക്കും പിന്നെ ഈ ഇത്ണ്ടാ ക്കും ചമ്മന്തി ഇണ്ടാക്കും മറ്റേ തക്കാളിം വലിയൊള്ളി
ആ വാട്ടി
ല്ലേ ത ആ വല്യയ ഉള്ളി പിന്നെ അയിൽ ലേശം ചിക്കൻ മസാല ഇട്ട്ട്ടെ വാട്ട ന്നിട്ട് നമ്മളത് മിക്സീൽ അടിക്കും എഴുത്തുള്ളി ഇഞ്ച്യൊന്നും കൂട്ടൂല
ആ ന്നാ ഈ ഭാഗത്ത്ത്തോര് അങ്ങനെ ചേർക്ക്ണ്ട്ട്ടോ വെളു തുള്ളി ഇഞ്ചി പുളിയൊക്കെ വാട്ടി എണ്ണേൽ വാട്ടിട്ട്
ആ ആ ആ ന്നിട്ട് ഇത് ഞങ്ങള് ഇങ്ങനെ വാട്ടീട്ട് അരക്കും മിക്സീൽ അരക്കും ന്ന്ട്ട് അതിന് ഷ് ശേഷം കടുക് പൊട്ടിച്ചിട്ട് അതിൽക്ക് പാർന്നിട്ട് ഇടുക്കും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ തോ ന്റെ ൽ കണ്ടതാണ് ഞാന് ആ ആ കട്ക് ലാസ്റ്റ് പൊടിക്കണം അപ്പളാണ് അയിൻ്റെ ആ ടേ ടേസ്റ്റ് കിട്ട മറ്റേതേ വച്ച് പോവ്മ്പോ അത് അതട് അതിന്റെ അത് പോവും അപ്പത് ടേസ്റ്റ് പോയിട്ട് അങ്ങനെ
ഇവിടെയൊക്കൊ മക്കക്കെ ഇവടെ മക്കക്ക് ഈ ദോഷ ആ അതന്നെ ഈ ദോ ദോശേൻ്റപ്പ ഈ കിഴങ്ങ് കറിയില്ലേ അതാണ് മക്കക്ക് ഇഷ്ട്ടം ഹാ അതന്നെ പിന്നെ ചിക്കൻ കറിയൊന്നും അങ്ങനെ കയിക്കൂല
കഴിക്കൂലല്ലേ ചിക്കനോ ഒന്നും കറിയാവോ ണ്ടാവും പറ്റാത്ത്
അത് ഈ ദോശേൻ്റെ ദോശേന്റെപ്പം കഴിക്കണില്ല അല്ലാതെ നമ്മള് പൊരിച്ച് കൊടുക്കുമ്പോഴൊ
ആ ദോശക്ക് നല്ല റോസ്റ്റ ആക്കി വെച്ചാല് വെള്ളല്ലാതെങ്ങനെ വെച്ചാല്
ആ മൂരിപ്പിച്ചില്ലേ നെയ്യിലൊക്കെണ്ട ഉണ്ടാക്കിയല് നല്ല ടേസ്റ്റ് ആകും ആ പിന്നെന്തൊക്കെയാ വിശേഷങ്ങള് ആ ആ ശരി ശരി എന്നാ